ഓ പോയി പോയി ഓയി ഓ കുപ്പി വേടിച്ച് പിന്നെ വീട്ടി ഇടാൻ രണ്ട് ജോടി വേടിച്ച് പിന്നെ കൊറച്ച് ഇത് ബി സോപ്പ് ഷാംമ്പൂ അതൊക്കെ വേടിച്ച്
ഉം
പിന്നെ ഒരു ഉടുപ്പ് വേടിച്ച് മറ്റേ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജീൻസിന്റുടുന്ന കോട്ടന്റെ ഉടുപ്പില്ലേ
കോ
ആഹ് അതുപോലെത്തെരെണം മേടിച്ചു പക്ഷെ അത് വലുത അതിന്റെ എക്സ എക്സല്ല് മാത്രമേ ഉള്ളന്ന് പിന്നെ ഞാൻ അത അതാ അടിക്കാൻ കൊടുക്കായിട്ടീ
ഉം
പക്ഷെ ഇപ്പ സങ്കടം അതൊന്നുമല്ല ഇതുവരെ മറ്റേ എന്നെ വിളിച്ചില്ല അവിടെ ജോയിനിങ് ആവാനേ
ഓഹ്
ഉം
അപ്പം വിളിക്കുവെന്ന് പ്രതീക്ഷിക്ക്ന്ന്
നീ എന്ത് തിന്ന്ന്നെ ചോറോ?
ഓഹോ ചോറാടി
ചോറ് തിന്നാറായോ?
ആയോന്ന് ചോദിച്ച് കഴിഞ്ഞ ഓ ഏഴ് മുപ്പത്തെട്ടായില്ലേ വയ്യായിരുന്നു ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഉം നളെ പോണം പി. എ. എസി എന്തായിട്ടെന്ന് ചോദിച്ച് കഴിഞ ശനിയായ്ഴ്ച വെള്ളാഴ്ചയിടന്ന് വൈകിട്ട്ട്ടടുത്ത മ്പളായിരുന്നു ശനിയാഴ്ച ഫുള്ള് ജലദോഷം ആഹ്
എന്താ അമ്മ ആ ഫോൺ പേറ്റം എന്താണ്ട
അതിനകത്ത് ഏ ഇത് പാസ്വേഡ് അടിച്ചിട്ടത്ത് പാസ്വേഡ് അടിക്ക
ഉ
പസുര അടിച്ചിട്ട് ഇതണ്ട് ഇതുവഴി ക കേയറിയാൽ മതി പേ ഇനി വേണം കൊടുത്തിട്ട് ഒന്നങ്കി നമ്പർ കൊടുക്ക അല്ലെങ്കിൽ കോണ്ടാക്ട് നോക്കി എടുത്തിട്ട് പേ ചെയ്താ മതി അമ്മയുടെ ഗൂഗിൾ പേ വർക്കാവുന്നില്ല
ഉം ഹലോ
ആ മനെ ഗൂഗിൾ പേ വർക്കാവുന്നില്ല അമ്മേടെ
ആഹ് എന്ത്‌ പറ്റി?
അതെന്തോ പറ്റി എന്തോ സ്റ്റം എടുക്കുമ്പഴത്തേക്ക് ആ ഫ്രണ്ടില് ഗൂഗിൾ പേയുടെ പടം തെളിഞ്ഞു വെരത്തില്ലേ
ആഹ്
അപ്പം അത് മാത്രം വന്നിങ്ങനെ നിക്ക്ന്ന്
ആഹ് ഈ ഇടയ്ക്ക് ഈ പ്രശ്നം ആരൊക്കെ ഒണ്ടായിരുന്നു മേലത്തെ ഒരു ചേച്ചിക്ക് ഞാൻ പഠിക്കാൻ പോകണ വഴി ക്ക് കൂടെ ഇന്റട്ത്ത് ചോദിച്ചു പക്ഷെ അത് നോക്കിയിട്ടൊന്നും വരുന്നില്ല അത് റെഡ്മിയുടെ ഈ ഫോണിന് എന്തരോ എന്തരന്നോ എങ്ങാണ്ടാണ് വന്ന് കിടന്നന്ന്
ആഹ് അത് അമ്മയുടെ ഫോണ് വേറെയാ മറ്റേ മാ ഇതിന്റെ പേര് മറന്നു പോയി കൊറഞ്ഞ ബ്രാൻഡിന്റെയ അത് ആ ഒരു എഹ് തൊ തൊ നമ്മള് തൊടങ്ങുന്ന ആ ഒരു പടം മാത്രമാ വന്ന് കെടക്കുന്നേ അങ്ങോട്ട് അനങ്ങുന്നില്ല പിന്നെ ഞാന ഒന്ന് ഇത് റിഫ്രഷ് ചെയ്തി ജസ്റ്റ് എല്ലാം ക്ലിയറാക്കിയിട്ടെ ആദ്യം മുതലേ ഒന്ന് എടുത്തു നോക്കി അപ്പൊ സംഭവം കേറുന്നുണ്ട് പക്ഷെ ഈ ഫോണില് എസ് എം എസ് വന്നാ അല്ലേ വേരിഫൈ ചെയ്യാൻ പറ്റോ?
ഓഹോ
അത് അയി ഗൂഗിൾ പേന്ന് എസ് എം എസ് വരുന്നില്ല ഫോണിലോട്ട് അങ്ങനെ ഒരുപാട് ലിമിറ്റ് ആകുമ്പഴത്തേക്ക് അത് ലിമിറ്റ് കടന്ന് പോയാ പിന്നെ എസ് എം എസ് അയക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടല്ലെ നാളെയല്ലേ പറ്റത്തൊള്ളൂ
ഉം
ആഹ് അപ്പം ഞാൻ മറ്റേ ഇത് എടുത്തു കൊടുത്ത് മറ്റേ പേ ടി എമ്മ്
പേടിഎം അത
ആഹ ഓ പേടിഎം വർക്ക്അവുന്നുണ്ട് ബാക്കി എല്ലാം വർക്ക്അവുന്നുണ്ട് ഇപ്പൊ വാട്സ്ആപ്പ് ആയാലും ഫോൺ പേയും പേടിഎും ഒക്കെ വർക്കാവുന്നണ്ട് ഗൂഗിൾ പേ ഒന്നുംങ്ങോണ്ട് വരുന്നില്ല ഉ പക്ഷെ ബാക്കി എല്ലാ ഇതിനേക്കാൾ നല്ലത് ഗൂഗിൾ
ഗൂഗിൾ പേ ആഹ ഉം
ഏ ഐ ഉപയോഗിക്കാനേ എളുപ്പാണ്.
അതെ
ബാക്കിയ എല്ലാം കൊറ കൊറ ഓപ്ഷൻ ഉംഹ് എന്തൊക്കെ ഉണ്ട് കറി ചോറിന്
ചോറിന് ബിട്രൂട്ട് മെഴുക്കും അച്ചാറും സലാഡും ആഹ്
ആഹ്
ഉം മ് അവൻ പോയെടി
എന്ന് പോയി
മാമൻ ബുധാഴ്ച ഇടന്ന് ബുധനാഴ്ച ഇടന്ന് ഞാനിങ് കൊണ്ടാക്കി
ആഹ്
അന്ന് ഞാൻ പോയില്ല അന്ന് ഉണ്ടാക്കിട്ട് ഞാൻ അന്ന് ഓ ഒത്തിരി ഒന്ന് ചീ
തിരുവനന്തപുരം എവിടെയാരിന്ന്
ആര്യനാട്
ആഹ ആര്യനാട് അങ്ങോട്ടല്ലയാ
മ് മ്മ്
ആഹ യാമി എന്തോ പറയന്ന്
ഓ യാമി എന്തോ പറയാൻ വിളിക്കുമ്പോല്ല നീ ഇങ്ങോട്ട് വാടി കുഞ്ഞാനേ എന്ന പറയന്ന്
ഇത് നേഴ്സറി പോവണ്ടേ
ആഹ് നഴ്സറി പോണ് നഴ്സറി പോണണ്ട് ഇപ്പൊ നഴ്സറി പോകാൻ വലിയ താല്പര്യമാണ്
ആഹ
ആഹ ഒന്ന് നേഴ്സറി പോണംന്നാണ് പറയുന്ന അവധിയുള്ള അവളുടെ പെണ്ണിന് ഭയങ്കര കുഴപ്പമാണ്
ആഹ്
മടെ ടീച്ചർന്റെ അവിടെതെ നഴ്സറിൽ പോകവാൻ കരയില്ല നഴ്സറി പോയിലെ ആണ് കരച്ചിൽ
ഓഹ്
നേഴ്സറി നിന്ന് ആഹാരം അവിടുത്തെ ആഹാരേ കഴിക്കോളൂ അങ്ങനെയൊക്കെയാണ് ഇപ്പ
അവർക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട് മറ്റേ കപ്പലണ്ടി
കപ്പലണ്ടി ഒന്നും ഇല്ല ഇവിടെൊന്നും
ഇല്ലേ
അതൊന്നുമില്ലെടി മറ്റേ ഇടക്ക് വെച്ചതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അവിടുന്ന് കഞ്ഞി ഉപ്പമാവ് അതൊക്കെ കിട്ടുന്നുള്ളൂ കപ്പലണ്ടിന്നുംല്ല കപ്പലണ്ടി
പേനാവ് കൊടക്ക് എന്നിട്ട് ഈ ന എടി നിക്കേ ഒരു മിനിറ്റ് ഈ ഇതിനിപ്പോ എത്ര രൂപയാ ഇപ്പൊ ഒരു രൂപയാണെങ്കിൽ എന്ത വരാ ആ ഒരു രൂപയാണെങ്കി അടിക്ക രണ്ട് രൂപയാണെങ്കിൽ അടിച്ചിട്ട് പേ പ്രോസീ ചെയ്യേണ്ട ഒരു രൂപയാണെങ്കിൽ പ്രൊസീഡ് സെക്യൂർലി നിന്ന് കൊടുക്കുക എന്നിട്ട് പേ സെക്യൂർലി ആ അമ്മയുടെ ഗൂഗളുടെ പതിനാല് രണ്ടായിരത്തി ഒരുരുരംല്ല അത്ട അടിച്ചി് പേ കൊടുത്താൽ മതി അല്ലെങ്കി എനിക്ക് ഒരു രൂപ ഇട്ടതാ
ഏനിക്ക് ഒരുരു പ ഇട്ട് നോ നോക്ക് ബാക്കടി
ഞാണ്ടേ പേര് എഴുതിവാൻ കൊടുത്തിട്ട് ഇപ്പൊ എന്റെ എടുക്ക് എടോ പേ ഷെട്യൂവറില് കൊടുക്ക് എന്നിട്ട് ഒരു രൂപ ഇട്ട് നോക്ക് ആഹ് ഹലോ
ഉം ഹലോ
ആഹ് ആഹ് പറഞ്ഞോ
ഉം നിനവെന്തോ പറയ്ന്ന്
നിനമ്പങ്ങാ അവ ഇപ്പൊ നമ്മളൊക്കെ മറന്ന് വിളിക്കും വിളിക്കും വിളിക്കും വീഡിയോ കോളാവുമ്പത്തേ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിക്കും എവിടെയോ കണ്ട പരിചയം
ഹലോന്നും മിണ്ടൂലേ
ഹലോ ഒന്നും മിണ്ടത്തില്ല
ആഹ് ഹ്
അല്ല ഇപ്പ അവനവന്റെ അച്ഛനെ മതി
ഓഹ്
ഉം അച്ഛൻമതി അച്ഛമ്മയാണോ അച്ഛൻ വന്നിരിക്കണം
ഉം
ആഹ് പെട്ടെന്ന് മറന്ന് പോവുന്ന കൊണ്ടായിരിക്കും ഉം ഉം അടുത്ത വ വർഷം മുതല് പോണം നേഴ്സറി പോണം
ഉം അവന്റെ ബെർത്ത്ഡേ ഏത് മാസം വരുന്നത്
മാർച്ചില് മാർച്ച് പതിനാല്
ആഹ് ആഹ്
ഉം
എടി നിനക്കിപ്പം അവിടെ കടേല് ഇതുണ്ടോ യൂണിഫോം പോലെ വല്ലോ ഒണ്ടാ
ഓ ഒണ്ട്ണ്ട് ബ്ലാക്ക് പാന്റും ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് ഫോർമൽ നമ്മളന്നെ മേടിക്കണം ഷെന്റ് പറഞ്ഞവരത്തെ അപ്പോ ഈ ഓസ് പിറ്റാലിറ്റി സെക്ടർ ഹോട്ടലിലൊക്കെ നമുക്ക് അവര് ഫുഡും അക്കോമഡേഷനും ഒക്കെ കിട്ടത്തുള്ളൂ അവര് യൂണിഫോം തരും പക്ഷെ ഇവിടെ ഏർ പോട്ടിലെല്ലാം നമ്മള് തന്നെ പൈസ ഇട്ട് വേടിക്കണം
ഓഹ് ഓഹ്
ഉം
കൊള്ളിലല്ലോ
പോ ഓഹ് അതൊക്കെ ബ്ലാക്ക് പാന്റിന്റെ നേരത്തെ ഉണ്ടാര്ന്ന് എമ്മെന്തൊ പാന്റ് സിബ്ബ് പൊട്ടിപ്പോയിരുന്നു പർഞ്ഞു ത്തിന്റെ
ഏ
പിന്നെ ഞാൻ ഫ്ലിപ്പ് കാർട്ട്ന്ന് ഒര്ണ്ണം വെടിച്ച് പിന്നെ ഇ പിന്നെ ഇപ്പ പോയി ഈ എടക്ക് പോയി എന്തുവാ ഒരു ബ്ലാക്ക് ഷർട്ടും വെടിച്ച്
ഉം
ഉം
മേക്കപ്പ് ഐറ്റംസോ
മേക്കപ്പ് ഒള്ളത് മതി അവടെ അ അങ്ങനെ മേക്കപ്പ് ഒന്നും വേണ്ടെന്ന് തോന്നുന്നു കാരണം അവട്ത്തെ ആള്കള് അധികം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ല ജസ് റ്റ് ഫൗണ്ടേഷ്നും കൺസീലറും ഒക്ക ഇട്ടിട്ട് മുടി പോണിറ്റയിലും കെട്ടി പോയാ മതി
ഓ നിന്റെ മുടി വളർന്നാടി
ഇല്ലില്ല മുതുകിന്റെ പകുതി വരെ
ആ
അന്നത്തെ അന്നത്തേക്കാളും കൊർച്ചൂടെ
ഉം
ഉം വളര്ത്തൊന്നു ഇല്ല ഇനിയങ്ങോട്ട് വളരൊന്നും പ്രതീക്ഷിക്കണ്ട
ആ ഹാ
മറ്റേ അവടെ ഗോ ക്ലോറിൻ വെള്ള അല്ലായിരുന്നോ അവ്ട്ത്തെ മൊത്തവും
ഓ
അപ്പം ക്ലോറിൻ വെള്ളം ആയോണ്ട് നമുക്ക് മുടി ഫുള്ളും കൊയിഞ് പോകും ഉം
ഉം
ഉം പിന്നെ ഭയങ്കര ഡ്രൈയ്യു ആണ് മുടി
ആ ആ
ഉം ഇനിപ്പോ അങ്ങോട്ട് പോവുന്നത് മറ്റേ കടൽ വെള്ളം ഫിൽറ്ററ് ചെയ്തൊക്കെ വരുന്ന വെള്ളത്തിലായിരിക്കും ഇനി കുളിക്ക്യാം പോവുന്നത്
ഓ അത് ശരിയാണല്ലേ
ഇനി ആർക്കറിയാം മറ്റേ ബാംഗ്ലൂര് ആ സൈഡിലോട്ടൊന്നും പോയാ പിന്നെ മുടി നനക്യെ വേണ്ട
ഉം
ഉം
എനിക്ക് തോന്നുന്നു മിക്ക്യ മിനറൽ വാട്ടർ വെള്ളത്തിലല്ലേ തല കഴുകുന്ന
ഓ റീൽലോക്കെ കാ ആ അതുപോലെ റിൽലൊക്ക കാണുന്നോലോ
ആ
ഉം ഫിൽറ്റർ വെള്ളത്തിലേക്ക് അവര്
ഇനി അങ്ങന എങ്ങാനും ചെയ്യേണ്ട വരോ
ഉം
പക്ഷെ നമ്മക്ക്പ്പോ ബഡ്ജറ്റ് കൊണ്ടിരിക്ക്യാം വയ്യ
ബഡ്ജറ്റോ
ഓഹ്. ഇപ്പം നമ്മക്ക് സാലറി കൊറവല്ലേടി. അപ്പം എയ് എൻ എന്ത് എന്തിനൊക്കെ കൊടുക്കു ന്നാർക്കറിയാം.
ഉം ഇക്കോന്ന് വാടകയും ഫുഡും കൂടെ മൊത്തം ഒര് അയ്യായിരം ആവൊയിരിക്കും.
അയ്യായിരം, അയ്യായിര
ഉം. പിന്നെ ബാ....
ലോണയാലും, വീട്ടി കൊട്ക്കാനായാലും, നമ്മടെ കയ്യീ വെക്കാനായാലും വേണം.
ലോണ് എന്തുവാന്ന് തെരക്കണം. കാരണം അത് അടഞ്ഞ് പോയില്ലെങ്കി പിന്നെ പാടല്ലെ. പിന്നെ പിന്നെ പലിശ കൂട്തലാ ത്തിലും നാളൊക്കെ കഴിയുമ്പൊ പലിശ കൂട് ലൊ അങ്ങനൊക്കെയില്ലെ.
അത്പ്പം ഏഹ് കറക്റ്റിന് അടച്ചല്ലെ പറ്റത്തുള്ളു. അല്ലെങ്കി മറ്റെ.... സിവിൽ സ്കോറങ്ങ് സിബിലൊ ആഹ് സിബിൽ സ്കോറങ്ങ് താഴെ പോവൂല്ലേ. ഉം. ഇണ്ട് പ്പം ആഹ് ശരി, ശരി.
വിളിക്കാം. ഉം
ഉം
ഇന്നത്തെ നിക്ഷേപങ്ങൾ